ഹലോ കേക്കാവോ?
കേൾക്കാം കേൾക്കാം.
ആഹ്. റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ടോ?
ഹാ കൊഴപ്പല്ല്യാ. അടുത്ത മഴയ്ക്കുള്ളത് ഇങ്ങനെ തയ്യ
ആഹ്. ഒന്ന് കഴിയുമ്പോ അടുത്ത വരുവല്ലോ അ ആഹ് ആ അങ്ങനെ ഇങ്ങനെ നിക്കുന്നു ഇപ്പയ്ത്തെ ഓരോ കാര്യങ്ങളല്ലേ ഒന്ന് പറയാവായിരുന്നു ഞാൻ ഞാന്റെ ഒരു ഫ്രണ്ട് ചെറുതായിട്ടിങ്ങനെ പറയാവാരുന്നു ഇങ്ങനെ ന്യൂസിലെ ഓരോ കാര്യങ്ങൾ എതു പോരം കൊലപ താ ങ്ങളാ അല്ലേ
കുഞ്ഞു കുഞ്ഞുങ്ങളെരെയാ
ഉം താലോ പീഡനവും കൊലബാതക ഓ എനിക്ക് തോന്നി ഇപ്പഴാ ഇത്രയും കൊലപാതകോം
അതെ മനുഷ്യൻ വന്ന് മൃഗാവായി പെരുമാറാം മൃഗങ്ങൾ പോലും ഇപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്ത്തില്ലെന്ന്
അതെ ഇവിടാണെ ഒരു പൂച്ച അതിന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് അതുങ്ങളെ ഇട്ടിട്ട് എങ്ങും പോത്തില്ല അതുങ്ങളെ കൊണ്ടാ നടക്കുന്നേ എവിടെലും പോയാ പോലും അപ്പോൾ ഞങ്ങളിങ്ങനെ പറേം ഇവിടെ ഇങ്ങനെ പറയും ഇത് കണ്ടില്ലേ പേ- പൂച്ചക്ക് പോലും തന്റെ കുഞ്ഞുങ്ങൾന്ന് വെച്ചാ അതെന്തോ ചെയ്യുമന്ന് വിചാരിച്ചാ വലുതാകുമ്പോ അത് അവളെ നോക്കുവന്ന് വിചാരിച്ചാണോ പൂച്ചക്കുഞ്ഞ്- അങ്ങനല്ലല്ലോ വീണ്ടും കണ്ടോ സ്നേഹം പെറ്റി- വളർത്തിയന്റെ പക്ഷെ ഇപ്പോഴത്തെ മനുഷ്യന് സ്വന്തം കാര്യം സിന്ദാബാദ് എന്നുള്ള ഒരു മൈൻഡ്
ആ കുഞ്ഞുങ്ങൾ അതിലൊരു- തടസ്സമാവോലോ അവർക്ക് ചാനിച്ച അവരുടെ ആ ഒരു വഴിക്ക് നടക്കാൻ അവക്ക് പറ്റുന്നില്ല അപ്പൊ കുഞ്ഞു- അവിടെ തടസ്സമാനല്ലോന്ന് കണ്ടിട്ടാണ് അവര് - ഇപ്പഴത്തെ കു- ച്ചു പിള്ളോരൊക്കെ വരെ- എന്തൊക്കെ കാണിക്കുന്നേ
അതെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരാഴ്ച കൂടുമ്പോം ആഴ്ച കൂടുമ്പോം പ്രേമവാ പ്രേമമാണോന്ന് പോലും ഇപ്പൊ എന്തൊക്ക സിറ്റുവേഷൻഷ-
അതെ ബസ്റ്റി എന്റെ പൊന്നു ഒരാക്കന്നെ എത്ര പേര
അതെ അവരിപ്പം പണ്ടൊക്കെ ഭയങ്കര പവിത്രമായിരുന്നു ഇങ്ങനെ പ്രേമി- പ്രേമം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരാള- ഒന്നിച്ചു അവരെ കല്യാണം കഴിച്ചു അങ്ങനെ ഒരു ഇതായിരുന്നു പക്ഷ ഇപ്പ അങ്ങനെയല്ല ഇപ്പം ടെസ്റ്റ് ആദ്യമേ- അപ്പൊ നല്ലൊരു ഭർത്താവ് ആകുവോ അരി ആ ഒക്കെ നോക്കി എല്ലാം ഓ അഹ് അതെ കഴിഞ്ഞോസൊ യൂട്യൂവ് ല് ഭയങ്കര ട്രോള് അല്ലേ ഇപ്പം എന്തുവാ മറ്റേ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ബോയ് ഫ്രണ്ടിനെ സെലക്ട് യ്യ്ന്നത് ആ
ഫീഡിങ്ടെസ്റ്റ്‌ ഈഗോടെസ്റ്റ്‌ ഇയ്യോ കുട്ടികൾക്ക് ഒരു ഒരു പെൺകുട്ടിക്ക് പിന്നെ ബെസ്റ്റി ഉണ്ട് ലൈനുണ്ട് സിറ്റുവേഷൻഷിപ്പിലുള്ള ആള് എന്റെ പൊന്നോ എന്നാ കുട്ടികൾ ച്ചിൻ അ ജനറേഷ ന്റെ ഫോൺ യൂസിന്റെ കൊഴപ്പം കൊണ്ട അല്ലാ ഒന്നു അല്ല
അതെ ഇപ്പോം യൂട്യൂബില് വീഡിയോ ഇടുന്ന ചെല പിള്ളാരി ഇപ്പ സ്കൂള് ർന്നു ഒരു പെങ്കൊച്ച് ആ വീഡിയോ സ്കൂളി പോവാ വേണ്ടി സാനം വാങ്ങിക്കുവാ ഒന്നര ലക്ഷത്തിന്റെ രൂവായുടെ സാധനം ഒരു കൊച്ച് ഒരു ഏഴാം ക്ലാസ്സിൽ എട്ടിലൊ പഠിക്കുന്ന കൊച്ച് അത് ഭയങ്കര പ്രശ്നൊവായിര്ന്നല്ലോ ട്ടിപ്പഠിക്കുന്ന കൊച്ചാ അത്ത്രേയ് സാധനങ്ങള് ഒരു ഒരു വർഷത്തേക്ക് കൊണ്ടോവൻ അഞ്ചും എട്ടും ബാഗ്യ ചെരുപ്പ് അപ്പൊ ഇത് കാണുമ്പഴത്തേക്കും സാധാരണ വീട്ടിലുള്ള പിള്ളേറ അവസ്ഥയൊന്നാലോയ്ചെ ഉം അതുങ്ങള് ന്തായലും രും
ല്ല ഇല്ലയോ അവരും പറയാ എനിക്കും പല്ല ബാഗ് അതെ കൂലി പണിക്കൊക്കെ പോണ ആൾക്കാറേ മക്ക ർഞ്ഞ
ഉം അതെ അവരുടെ മക്കള് എങ്ങനെ ഇതാകും അവർക്ക് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ എന്നാ പിള്ളാർക്കോ വിവരൊ ഇല്ല യൂട്യൂബിലിടുന്ന അതുങ്ങക്ക് അറിയില്ലോ അതുങ്ങക്ക് എന്ത് കിട്ടിയാലും സന്തോഷ് ഷോ അല്ലേ ഷേ ആ എന്തായാലും കൊച്ചുങ്ങളായിരി എല്ലോ എഡിറ്റ് എയ്ത് വീ ഹ് മ് വീഡിയോ ഇടുന്നത്
അതെ
ര്ന്നെ പേരൻസ് ആയിരിക്കുവല്ലോ എന്തായാലും
അതെ അതെ
എന്തായാലും അങ്ങനെ മറ്റുള്ളവർക്ക് ഫീല് ആ ഇപ്പൊ അങ്ങനൊന്നു ഇല്ല ഇപ്പം എങ്ങനെങ്കിലും കൊർച്ച് പൈസ ഉണ്ടാക്കണം ന്നാണ് എല്ലാർക്കും ആരെ കൊന്നാലും ആ എങ്ങനെ ആര് ചത്താലും വർക്ക് ഒന്നുവില്ല കഴിഞ്ഞോസം നല്ല ഒരു ആ ഒരു പുള്ളിക്കാരിത്തി ബസ്സേല് മാല പൊട്ടിച്ച് എട്ക്ക്ന്ന് മാലയോ പേഴ്സോ താണ്ട് എടുക്ക്ന്ന് അതായത് അ പുള്ളിക്കാര്ത്തി കണ്ടാ അങ്ങനെ പറയ ത്തില്ല ടിപ്ടോപ്പിലേ അബ്ബം അവരെ പിടിച്ചു അപ്പൊ ന്നാലോച്ച് ഇത്ത്രേയ് നാള് അവര് കൊണ്ട് നടന്ന അഭിമാനം ഒറ്റ നിമിഷം കൊണ്ട് അതൊക്കെ ഉസ് സി സി ടി വി ഉണ്ടായിരിന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു
അതാ ഇ നാള അവരുടെ കുഞ്ഞുങ്ങൾ എന്ത് കുഞ്ഞുങ്ങൾക്ക് വരുന്ന പേര് അവ് അവര് എന്ത് പാ നേരിടുന്ന കാര്യങ്ങളൊന്നവര് ഓർ കുന്നില ആസ് സമയം അവർക്ക് തോന്നുന്ന ചെറിയ ചെറിയ മണ്ടത്തരങ്ങളാണ് വല്യ അബദ്ധങ്ങളിലേക്ക് ചാടുന്നത്
അതും നമ്മുക്കേ ഒരു പ്രശ്നം എന്താന്ന് ഇപ്പോ നമ്മളെ നമുക്ക് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാര് ആരേലും കാണുവോ ആൾക്കാരാരേലും കാണുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടിയെ ഒള്ളായിരുന്നു ഇപ്പൊ ആൾക്കാര് എന്തെങ്കലും കാണുവോ അവര് കണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആരോടെങ്കിലും പറയൊ ആ ഒരു പേടിയായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം ക്യാമറ അവര് റെക്കോർഡ് ചെയ്യൊ അങ്ങനെ അതായത് ഓരോ നിമിഷവും എല്ലരേം കയ്യില് ഫോണും ക്യാമറയൊക്കെ ഉള്ള ഒരു കാല ത്തല്ലെ നമ്മള് ജീവിക്കുന്നത് അപ്പം സി സി ടി വി നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാലും പൊക്കും അങ്ങനെയാണ് നമ്മള് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും അവര് കാണിക്കും അതാണ്
അത് ഏറ്റവും കൂടുതല് ഇപ്പുണ്ടല്ലോ കുഞ്ഞിപ്പിള്ള എന്നെച്ചാ ഈ സ്കൂൾ ബല്യകാലം ആസ്വാദിക്കുകയല്ലാ അവര് ചെയ്യുന്നേ അതായത് ഞാനൊക്കെ പഠിക്കുമ്പം നമുക്ക് ക്കെ പഠിക്കുമ്പഴും ഫോൺ ഉണ്ടാരുന്നു ഇല്ലെന്ന് പക്ഷെ നമ്മുടെ വീട്ടില് എനിക്ക് പ്ലസ് ടു കഴിയാതെ ഫോൺ തന്നിട്ടില്ല അതെ അ ഫോ കാണാനൊക്കെ തരുവാരുന്നു പക്ഷെ പ്ലസ്ടു കഴിഞ്ഞിട്ട് ഒരു സൊ പ്ലസ്ടു കഴിഞ്ഞിട്ടാണെനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ വരുന്നെ ഏഹ് അതുവരെ നമ്മളെന്തുവാ അപ്പുറത്തെ വീട് കുട്ടികളോട് കളിക്കുകയും എടുക്കുകയും ഈ എന്താ പറ പൊറത്തെ കാര്യങ്ങള് ഒന്ന് നോക്കി കാണാൻ ഒത്തിരിയും കാര്യങ്ങൾ നോക്കിക്കോണെ ഇ ഇവിടുത്തെ കുട്ടികളോട് ആനക്കെ ത്ര കാലൊണ്ട് എന്ന് ചോദിച്ചാ അഞ്ചന്ന് പറയുന്ന പിള്ളേരാ കാരണം അവര് ആ ഫോണുന്ന് ഫോണിലേക്കവര് ഒതുങ്ങിക്കൂടുകാ പുറമ പുറമേ ഒള്ളതല്ല അവർക്ക് ഫോണിനകത്ത് എന്തൊക്കെയുണ്ട് ഫോണ് ന്താണെന്നുള്ള ഒരു ഇതാണ് ഇ പ്പൊന്നെ കുഞ്ഞി പിള്ളാർക്ക് കുഞ്ഞി പിള്ളാർക്ക് ഒരു ഫോണാ. ഈ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഒന്ന് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചു ആറ് വയസ് വരെ കുഞ്ഞുങ്ങളെ സ്ക്രീൻ കാണിക്കരുത്. കാണിച്ചുകഴിഞ്ഞാ അവരയിന
അതെ
ഈ കുഞ്ഞുങ്ങൾ ഈ ഫോൺ കിട്ടുന്നതോടെ അവര് വേറെ ലോക് ത്തോട്ട് പ്രവേശിക്കുക
പ്രശ്ണോന്നു വെച്ചാ ഇപ്പം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാ ഈ അ പ്രായമായവരാണ് കണ്ണാടി വെക്കുന്നത് നമ്മുടെ അമ്മച്ചിമാരൊക്കെയാണ് കണ്ണാടി വെച്ചോണ്ടിരുന്നത് പ്രായമായി കണ്ണടിച്ചു പോയി അങ്ങനെ തിമിരൊക്കെ വന്ന് അങ്ങനെ ഇപ്പൊ ഏ റ്റോം കൂടുതൽ കൊച്ചു പിള്ളേർക്കാണ് ഒന്നിലും രണ്ടിലും പഠിക്കുന്ന പിള്ളേർടെ കണ്ണെ കണ്ണാടിയാ. കണ്ണാടി വെച്ചേക്കുവാ അവർക്ക് കാണുന്നില്ല ഇ പ്പം അത് എന്ത് അത് ഒരു ഫോണിന്റെ അല്ലാതെ പിന്നെ എന്താന്ന് പറയാനാ പിള്ളാരെൻ
അതെ ഈ ഈ രാത്രിയിലുള്ള യൂസീ ബ്രൈറ്റ്നസ്സ് ച്ചാ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല ഇപ്പൊ പേരൻസിന് കണ്ണ് കാണാത്തോണ്ടായിരിക്കും അവര് ആ ബ്രൈറ്റ്നെസ്സ് കൂട്ടിയിടുന്നത്. വെളിച്ചം കൊണ്ട് കൊറച്ച് കാണ് കുഞ്ഞു കുഞ്ഞുങ്ങൾക്കതല്ലല്ലോ അവരാ ആ വെട്ടടിയു അവർ ആ കുഞ്ഞ് കുഞ്ഞ്കണ്ണിലെ കുഞ്ഞു സെൽഫല്ലേ നശിച്ചോണ്ടിരിക്ക്ണേ തവർക്കറിയില്ലെ ഞാൻ പറഞ്ഞ എല്ലാ കുട്ടി കളും പ്ലസ് ടു കഴിയാതെ ഫോൺ കൊടുക്കേണ്ട യാതൊരാവശ്യൂ
ഉം
ഞാൻ പഠിച്ചോ പറയാണ് മൊബൈലിനകത്തൊന്നും പിടിക്കാനില്ല ഞാനന്ന് ന്തു വഴക്കുണ്ടായിട്ടുണ്ട് ഞങ്ങൾടെ വീട്ടിലെക്ക് ഫ് ഫോൺ വേണം പത്താം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് ഫോൺ എന്റെ പേര എന്റെ പേരന്റ്സ് എന്നോട് ചെയ്ത ഏറ്റവും വെല്ല്യൊരു കാര്യം ഞാൻ ഇന്നും അതിലെപ്പഴും എനിക്കിത്ണ്ട് എനി ക്കൊരു പക്ഷേ പത്ത് കഴിഞ്ഞ് പ്ലസ് ടു പത്ത് കഴിഞ്ഞ് മൊബൈൽ കിട്ടിരുന്നെങ്കി ഞാനൊറപ്പായിട്ടും പഠിത്തത്തി ഒഴപ്പിയേനേ
അതെ യതെ നമുക്കേ നമ്മള് ചില പിള്ളേരുടെ വാശിക്ക് ചെല അഛ ച്ചനും അമ്മേ ഓരോന്ന് ചെയ്തു കൊടുക്കും ഇപ്പൊ ബൈക്ക് എടുത്ത് കൊടുക്കുന്ന പതിനെട്ട് കഴിഞ്ഞോസം ങ്ങണ്ടാണെ പതിനെട്ട് വയസ് പോലും ആയില്ല പതിനേഴ് വയസ്സായ പിള്ളേരാണ് ബൈക്കോടിച്ച് മൂന്നു പേരെ വെച്ച് ച്ചോണ്ട് പോയി എങ്ങാണ്ട് വീണ് മരിച്ചുപോയി മൂന്നും മരിച്ച് സ്പോട്ടി ആർക്ക് പോയി വീട്ടുകാർക്ക് പോയി അതിനകത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല ആരെയും ആ അതേ സമയം ലൈസൻസ് സ് ഒക്കെ ആയി ഒരു അറിവായി അതുങ്ങക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ അതുങ്ങള് ചിന്തിക്കും ഈ മൂന്നു പേരെ വെച്ചോണ്ട് പോകുന്ന ശെരിയാണോ എന്ന് ചിന്തിക്കുന്നിട ത്ത് കൊഴപ്പൊല്ല പക്ഷെ ഇതുങ്ങൾക്ക് മരണപ്പാച്ച് അതും വണ്ടിയൊക്കെ പോണ പോക്ക് കാണണം നമ്മള് പേടിച്ചു പോന്ന പോലെ ബൈ ക്കെ പോകുന്നത് ആൾക്കാര് അത് മറ്റുള്ളവർക്ക് എ അതെ യതെ
വണ്ടികിട്ടുന്നവരല്ലേ അവർക്കിതിലും സ് പീഡീ പോയ് അതുപോലുള്ള ഈ റീൽസ് ലും കാണില്ലേ നൂറ് നൂറ്റിപ്പത്തേലും പറന്ന് പോകുന്നത് അവർടെ ഞങ്ങളു അങ്ങനെ പോയാൽ എന്തായിരി ക്കും എന്നുള്ളതാ ആ പോക്കാണ് പിന്നവസാനവായ് ട്ടു പോകുന്നത്
അതെ അതെ അത് നമ്മള് ആർക്കാ നഷ്ട്ടം എപ്പഴും എ ഏതൊക്കെ ആരൊക്കെ ഒണ്ടെന്നു പറഞ്ഞാലും പേരന്റ്സിനു വെഷമം വരുന്നത് പോലെ വേറൊരു മനുഷ്യർക്കും അതിപ്പം സഹോദരങ്ങളൊണ്ടേ ഓക്കെ പക്ഷെ അല്ലാ തെ വേറെ മൂന്നാമതൊരാക്ക് വെരില്ല അത് ബന്ധ ക്കാരായാലും നാട്ടുകാരായാലും ഫ്രണ്ട്സാണേപോലും കൊറച്ച് കഴിയുമ്പോ അവരും മറന്നു പോകും. എത്ര കൂട്ടാന്ന് പറ പറഞ്ഞാലും കൊറച്ചുനാളെ കാണത്തുള്ളു അവർക്കാഒരിത് ഇപ്പൊ നമ്മള് ഡിഗി ഇപ്പൊ പത്തിപ്പഠിച്ച കൂട്ടുകാര് എത്ര പേരുണ്ടിപ്പഴും വിളിക്കുന്നേ എ അല്ലെങ്കി നമ്മടെ കൂടിപഴും ഹാ ഇപ്പോൾ പഠിക്കുന്നൊരല്ലേ വിളിക്കത്തുള്ളൂ അപ്പം തന്നെ ചിന്തിക്കണം പ്പ എല്ലാർക്കും അവർടെ കാര്യവായി കഴിഞ്ഞ് കല്യാണവൊക്കെ കഴിച് അവര് സുഖായിട് ജീവിക്കുന്ന കാല നമ്മളെ ഓർക്കത്തില്ല അപ്പം നമ്മള് മറ്റുള്ളോർക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടുകാരേംകൂടാലോചിക്കണം എന്തോരം സംഭവങ്ങളാ നടക്കുന്നേ എത്ര കിട്ടിയാലും മനുഷ്യര് പഠി ക്കത്തില്ല അങ്ങനൊരു കാര്യവൊണ്ട്
ഇപ്പം ഇപ്പൊ ഒരു മാ അത് പിന്നങ്ങോട് ട്രെൻഡാ ഫോൺ തൊറന്നാ അങ്ങനേം കുറച്ചുള്ള ആളുകളുണ്ട് ഈ അത് മാത്രല്ല കുഞ്ഞുങ്ങള് മരിചെന്ന് വെച്ചാ അയ്നെ കുറിചങ്ങാനൊരു വാർത്തയ ആ ഒരു ഫോൺ നമ്മൾക്കെന്താ ആവശ്യം എന്നുള്ളത് അ ഡിജിറ്റൽ സാധനത്തിനറിയാം ആഹ് അത് തന്നെ അതിങ്ങനിങ്ങനെ
വളരെ സത്യവാ ആഹ ശരി ആ ശരി